ഹ. ഹലോ.
ഹലോ പറി കേൾക്കാലോ.
ആഹ എക്കോ അടിക്കുന്നു
ആ ഇപ്പൊ ക്ലിയറായില്ലേ?
ഒകെ.
എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്.
ഓക്കെ.
ഇല്ലല്ല ജോലി ഇപ്പ ജോലി ചെയ്യുന്നി മഴക്കൂള് വന്ന് മൂടിക്കിടക്ക്ന്ന് തുണി കഴ്കാൻ പോവണെങ്കിൽ അല്ല തിരുവനന്തപുരം.
ട്രിവാൻഡ്രം.
ഉം
ആണോ
ഉം തന്നെ
അല്ല നിങ്ങള ലാംഗ്വേജിന്റെ സ്റ്റൈല കൊണ്ട് ചോദിച്ചതാണ് വേറെൊന്നുമല്ല.
ആ ഞാ തിരുവനന്തപുര തന്നെ
അതുകൊണ്ട്.
തൊണ്ട ശ്രേഷതാണ് ഉം
തിരുവനന്തപുരത്ത് സുഹൃത്തുക്കള കണ്ട് ആ ചായകുടി പരിപാടികളൊന്നുല്ല.
പിന്നെ രാത്രിയാവും കായ പിടിക്കുന്ന നമ്മളെ രാ. ചായ കുടിക്കുന്ന രാത്രിയാവും ഏയര എട്ട് മണിയൊക്കെ ആവും ഞാൻ ചായ ഇടുമ്പം
ആഹ് നമ്മുക്കിവിടെ ഞാന് അങ്ങനെ ഞാൻ ചായെ കുടിക്കാത്ത ആളാണ്.
ഉ. ഓഫി
ചായ ഹോർലിക്സ് ബൂസ്റ്റ് ഇങ്ങനത്തെ ഒന്നും കുടിക്കൂല ഓൺലി പച്ചവെള്ളം.
പച്ചവെള്ളം മാത്രമാണ് ഞാൻ കഴിക്കാറ്ന്ന് പറയാൻ പറ്റില്ലല്ലോ കുടിക്കാറ്.
ആരോഗ്യ നിയന്ത്രണം തന്നെ
നിയന്ത്രണം എന്നല്ല നിയന്ത്രിച്ച് പോവ്ന്ന്
ഓ
ഉം പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്
ഹസ്ബന്റ് രണ്ട് പിള്ളേരും
നിങ്ങൾക്ക് അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. യിസ് ഫുൾ ക്ലാരിറ്റി ഇല്ല ആ ഇപ്പോൾ ക്ലിയറാണ് ക്ലിയർ ആവുന്നില്ലേന്ന് ചോദിച്ചത് ബാക്കിയൊന്നും ക്ലിയർ അല്ലായിരുന്നു
അത് ഇടയ്ക്ക് ഇനി ഫോണിന് വല്ല വിഷയം ഉണ്ടാന്ന് വെച്ചാറിയാം അതെ എല്ലാരും വിളിക്കുമ്പഴും ഇതി തന്നെ പറയണം
ആഹ ബുദ്ധിമുട്ട് പറയാറുണ്ടല്ലേ
ഉം എക്ക അടിക്കണംന്ന് പറയ്
നെലവില് എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തിരുന്നത്
ഞാനിവിടെ ഓരോ തട്ടിക്കുട്ട് പരിപാടികള് ഓരോന്നിൽ കേറ് ഓൺലൈൻ അതിന്ന് വെച്ചാൽ ചിലതില് നല്ലതും കിട്ടും ചില മൊത്തത്തിൽ പരാജയൽ
എന്തൊക്കെയാണ് ഇപ്പൊ നിലവില് ലാസ്റ്റ് ചെയ്തത് ഏതാണ്
അല്ല ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് ഗെയിമാണ് എന്റെറെ
ഏതാണ് കേട്ടില്ല
ഗെയിം ഗെയിം
ആഹ് കളർ ഗെയിമ്
ആ ബിഗ് ഗ്രീനറ് എനിക്ക് അതാണ് ഇഷ്ടം
എന്നിട്ട് അതില് ഏണിങ്സ് ഒക്കെ ഉണ്ടോ വരുമാനം ഉണ്ടോ.
അതിലാ നല്ലത് ഇപ്പ കളിക്കണന്നേ ഉള്ള ഞാൻ പിന്നെ വല്ിയ വ നമ്മളിടത്തില്ല നൂറ് ഇരുന്നൂറ് അങ്ങനെക്കെ കളിക്കത്തില്ലേ
ചെറിയ ചെറിയ ഇൻവെർസ്റ്റിന ആണ് കളിക്കുന്നത് അല്ലെ
ആഹ് നന്ന ട്ട പരിപാടി അതെ അനുഭവം കൊണ്ട് പഠിച്ചു്താണ് അതണ്ട് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാ ഉണ്ടല്ലേ ഈ അഞ്ഞൂറ് ഇടമ്പ ആയിരം കിട്ടും. ആയിരം ഇടമ്പോ രണ്ടായിരം അങ്ങനത്തെ പല കൊണ്ടിട്ടാണ് പൈസ പോയത്
അങ്ങനത്തെ പ്ലാറ്റ്ഫോമില്
പൈസ കൊണ്ടിട്ട് പോവ ഇത്ര രൂന്ന്റ
ആഹ
പക്ഷെ ആഹ് ആ സമയത്ത് പക്ഷെ നമുക്ക് ബുദ്ധി ഉദിക്കുന്നില്ല പക്ഷെ ഗെയിമില് പോണ്ടിട്ടനിക്ക് വല്ലതും കിട്ടുവാരു ഗെയിമിൽെനിന്ന് ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ ഇങ്ങനെത്
എന്നാലും നല്ലത ഉണ്ട് എല്ലാത്തിലും നല്ലതൊണ്ട് ചെയീത്തതൊണ്ട്
പക്ഷെ ഗെയിംന്ന് വെച്ചാല് നമുക്ക് തളിച്ചെടുക്കാൻ പറ്റും അത്ലത് പറയുന്നന്ന് വെച്ച അത്
ഒരു ലക്കാണ്.
പക്ഷെ കിട്ടും കേട്ടാ കിട്ടൂലന്ന് പറയാൻ പറ്റും
അല്ല കിട്ടൂലന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എന്റെറ ഒരു തീതിഉണ്ട് ഒൻള്ളി പർ ഡേ എഴുപത്തയ്യായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ഓരോ ദിവസവും വിഡ്രോവല് ചെയ്യും
ഉം
ഓക്കെ പക്ഷെ പുള്ളി ആ ഗെയിമ് എനിക്ക് ഇതുവരെ പഠിപ്പിച്ചേരൂല്ല എന്നോട് പറഞ്ഞു എൻ്റെ കാശ് പോവും നിനക്കത് കളിക്കാൻ വൈക്കൂല അതൊണ്ട് നീ വെറുതെ കാശ് കളയണ്ട പക്ഷെ പുള്ളി എല്ലാ ദിവസം എഴുപത്തയ്യായിരം മുതൽ തൊണ്ണൂറായിരം വ രെ വിഡ്രോ ചെയ്യും
എന്ന് വെച്ചാ അവർക്ക് ഒരു ട്രിക്കുണ്ടന്ന് വെച്ചാ നമ്പരുണ്ടല്ലേ നമ്പര് വെ ക്കുമ്പഴത്തേക്കും നല്ല എമൗണ്ട് കി കിട്ടട്ടെ അവർക്കറിയാപറ്റും ഏത് നമ്പര് വരും അങ്ങനെയൊക്കെ ഉണ്ട് കെട്ടോ ഇതിന് ട്രിക്കുകളും കാര്യങ്ങളും ഉണ്ട്
കളിച്ച് കളിച്ച് നമുക്ക് എക്സ്പരിയൻസ് ആവുംലേ
ആവും ആവും എന്ന് വെച്ചാ ആ ഒന്നും നാലും മൂന്നും ഒക്കെ നമ്പര് വരുന്നത് എപ്പഴെന്നൊക്കെ അമ്മക്ക് അറിയാൻ പറ്റും അത് ഏറ്റവും താഴത്തെ നമ്പരും നോക്കണം മുകളിലത്ത നമ്പരും നോക്കണം എന്നിട്ട് ആണ് ഹിന്ദ് നിങ്ങൾക്ക് ഹിന്ദി ക്കാരമ്മാര് പ്രടിക്ഷൻ ഗ്രൂപ്പ് കേറുമ്പഴത്തേക് അറിയാൻ പറ്റും ഞാൻ അവരെ ഗ്രൂപ്പിക്കേറി ആണ് കളിക്കു
ഓ
പക്ഷെ അവമ്മാരില് അയില് ഒരു ചെറുകണ്ട് ഹിന്ദി അതാണ് ചെറുക്കൻ ആ ചെറുക്കനയ്യോ ആ ചെറക്കൻ പറയുന്ന അതേ നമ്പരേ വരത്തുള്ളൂ അയ്യോ ഞാൻതന്നെ അന്തം വിട്ടു അങ്ങനെക്കെ ഉണ്ട് കേട്ടോ ചെറുക്കനൊക്കെ വാരിയാണ് എനിക്കൊന്ന്ണു ലക്ഷങ്ങളുണ്ടാക്കി ണ് ചെറിയ ചെറുക്കൻ പഠിക്കാനൊന്നും പോകൂലെന്ന് തോന്നി ഇതി കൂടെ തന്നെ അവര് നല്ല പൈസ ഉണ്ടാവും പഠി പഠിക്കാൻ ആ പഠിക്കേണ്ട ആവശ്യം ഇല്ല
പഠിക്കലും കാഷുണ്ടാക്കലും രണ്ടും രണ്ടാണ് പഠിക്കാന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യ നേട എന്നുള്ളതാണ്
ഇത്
കുറഞ്ഞത് പ്ലസ്ടു വരെങ്കിലും പോണം
ഹിന്ദിക്കാരന്മാര് സത്യം പറഞ്ഞ പഠിക്കാൻ പോവൂലല്ലോ അവക്ക്
അത് അല്ല അതിന് ശേഷംള്ളത് വിദ്യല്ല അതിന് ശേഷള്ളത് അഭ്യാസാണ് അങ്ങനെണ് വിദ്യാഭ്യാസായത്
ഇത് പിന്നെ ആഹ് ഇവക്കന്ന് വെച്ചാ ഇതിലൂടെക്കെ ന നല്ല വരുമാനോം ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദിക്കാ
അല്ല അത്പ്പം അതെ അതെ അതെ അതെ അഡിക്റ്റ് ആവണ മാത്രല്ല നന്നായിട്ട് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്
തന്നെ എന്നെ ഉണ്ടാകുന്നത് പക്ഷെ അവര് ഈ നമ്മളെ ടെലിഗ്രാമിലുണ്ടല്ലേ ഓരോരുത്തരും പേര് അയിഡി വരുവല്ലോ അപ്പൊ അതില് നമ്മള് മെസ്സേജ് ഇടമ്പക്ക് ഹിന്ദിക്കാരെമാര് പ്രടിക്ഷൻ തരും കെട്ടാ അതിൽ തന്നെ അപ്പൊ ഒറ്റയടിക്കാണ് അത് പിന്നാവുന്ന അവന്മാരിന്നെ പറയും ഫുള്ള് എടുത്ത് വെക്കാൻ പറയും നമ്മുക്ക് തമ്മള് പേടിച്ച് വിക്കത്തില്ല പോവേം ചെയ്യും ചുമ്മാ പൈസ ര് പക്ഷെ അത് പിന്നായിരിക്കും നമ്മള് കാ ങ്ങനെ നമ്മള് പേടിച്ച് വെക്കത്തില്ല ഫുള്ളടുത്ത് വെക്കൂലല്ലോ
ശരിയാ അപ്പോ മാമിന്റെ ഒരു ഹോബിന്ന് പറയുന്നത് ഗെയിമിംഗാണ്
ഉം
എത്ര കാലായി തുടങ്ങീട്ട്
ആഹ്
എത്രെ
ഉം ഉം
ഒന്നും കേക്കുന്നില്ല പറയൂ
അ അഞ്ചാറു കൊല്ലം ആവും
അഞ്ചാറ് കൊല്ലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അപ്പൊ കാഷ് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ
ഡയ്ലി ഇല്ലന്നേ ഉള്ളൂ അങ്ങനെ എപ്പോഴും കളി
ഡെയിലി വേണ്ട മാസത്തില് പതിനായിരം കിട്ടിയ പോലെ അഞ്ചു കൊല്ലം എവിടെ എത്തി
എല്ലോ അതിന് വേണ്ടി നമ്മളെ അങ്ങ് മെനക്കെട്ട് ഇരിക്കുന്നില്ലല്ലോ
ശരാശരി മാസം തോറും എത്ര സമ്പാദിക്കും
അനോക്കെ ചോദിച്ച ചിലവല്ലേണ്ട്
അല്ല എന്നാലും ശരാശരി സമ്പാദിക്കുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നിന്ന് എത്ര കിട്ടും
നമ്മളന്ന് അങ്ങനെ അങ്ങനെ എങ്ങനെയല്ല കിട്ടുന്ന എപ്പോഴും ഒരേ കണക്കായിരിക്കില്ല ച ചെലപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും
ഓക്കെ എന്നാലും ആകെ മൊത്തം മാസത്തിൽ എത്ര സം അല്ല എത്ര കിട്ടും ഗെയിമിൽ നിന്ന് വിഡ്രോ ചെയ്യാറുണ്ട് പിൻവലിക്കാറുള്ള കാശ്
അതന്നെ പറഞ്ഞ മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് ആഹ്
ആയിരം രൂപ എല്ലാ മാസം എടുക്ക
ഒരു ആ ഒരു ദിവസം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കിട്ടി അഞ്ഞൂറ് ആഹ് അത് ഞാൻ ഒരു ദിവസം എനിക്ക് ആഹ് അഞ്ഞൂറ് ഇട്ട് കളിച്ച ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാരുന്നു
നല്ല കളിയാണല്ലോ
അന്ന് പക്ഷെ നല്ല ലക്കുണ്ടായിരുന്നു അന്ന് രണ്ടും കല്പ്പിച്ച് അ അങ്ങ് ഒറ്റയടി പെട്ടെന്നങ് അടിച്ചു പോയി അന്ന് ലക്കുള്ളതുകൊണ്ട്
എന്നാ പിന്നെ അന്ന് പോയികാട്ട് ഒരു ലോട്ടറി എടുക്കണ്ടേ
ഓഹ്‌
എങ്ങനും അടിച്ചാലോ പോയ ഒരു ചെറിയ എമൗണ്ട് കിട്ടിയാ ഊട്ടി
കിട്ടിയാ വലിയ എമൗണ്ട്ല്ലേ
ആഹ് കിട്ടിയ കൂട്ടി പോയ ചട്ടി കാരണം ലെക്ക്ണ്ട്ന്ന് നമുക്കൊരു ദിവസം തോന്നി കഴിഞ്ഞാ അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തോളണം അത് സക്സസാണ് അതിനൊരു
ഇപ്പൊ ക ഇപ്പ എങ്ങു കൊർച്ച് നേരം കളിയാ ടൈം കിട്ടുന്നില്ല ഡെയിലി. ആഹാ സമയവില്ല എന്നച്ച് നമ്മളിന്ന് കളിച്ച. പിന്നെ അയന് അഡിക്റ്റാണ്. പിന്നെ വീട്ടിലുള്ളവരുമായി
അതും ശരിയാണ്
പിന്നെ കൂടെ പഠിപ്പിക്കലും അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോ
നിങ്ങള് തിരുവനന്തപുരത്ത് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് തിരുവനന്തപുരത്ത് കബറഡിന്നു കേട്ടിട്ടുണ്ടോ
അതെ
കുളത്തൂര് കബറടി
നിങ്ങൾ പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കുന്നില്ലാട്ടോ.
കൊളത്തൂരൊന്നും അല്ല.
അല്ല ഞാനാ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. മംഗലശ്ശേരി,
എനിക്ക് ഇങ്ങനെ ഇല്ല സിനിമേലേ മംഗലശേരി,
ആ സിനിമലോ അയ്യോ സോറി മംഗലശ്ശേരി എന്നുള്ളത് അവരുടെ വീടിൻന്റെ പേരാണ് മംഗലപുരം.
അതൊക്കെ നമുക്ക്,
മംഗലാപുരം കാസർഗോഡാണ്. മംഗലപുരം, ഏഹ് മംഗലപുരത്തുന്ന് ലുലുമാളിലേക്ക് ഏകദേശം ഒരു ഏഴോ എട്ട് ഒരു കിലോമീറ്ററുള്ളു എന്നാണ് എന്റെരു ഓർമ്മ.
അത് നല്ല ദൂരമുണ്ട് ലുലുമാള്. കിളിമാനുരാണ് നമ്മള്.
അപ്പൊ കൊഴപ്പല്ല. അൻ ഞാൻ എനിക്ക് വന്ന സ്ഥലങ്ങൾ മാത്രമേ അറിയുള്ളൂ. അല്ലാ തോ എനിക്കു അറീല്ല.
ഉം. ആ പിന്നെ ശരിയേട്ടാ.
പത്ത് മിനിട്ടായോ ഓക്കെ ശരി.